ഹലോ ആ
ഹലോ
ഹലോ കേക്ക്ണ്ടോ
ഹലോ
ഹലോ
കേക്കാവോ
ആ കേക്ക്ണ്ട്
ആ ആ ഇപ്പം കേക്കുന്നുണ്ട്
ആ
ആ പിന്നെ എന്തുണ്ട് വിശേഷം അവിടെ ഇബടെ സുഖാ അവിടെ എന്തുണ്ട് അവിടെ എന്തോണ്ട്‌
ഓ സുഖായിട്ട് പോണ്
ആ ആ ആ രാവിലെ എന്താ കഴിക്കാൻ
ക്കാൻ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും നിനക്ക് എന്തേനി
ഈടേ ചപ്പാത്തി മുട്ടക്കറി
ക്ക് ആഹ
എന്ത് പിള്ളേർ സ്കൂള എന്ത് അവധിയ അല്ലതോ
ഓ അവധിയായില്ലാ തുറന്നില്ലല്ലോ
അവിടെ സ്കൂള് പോണോല് ഇല്ലേ
ഉണ്ട് ഉണ്ട് രണ്ടു പേരുണ്ട് ഒരാൾ ഒരാളുണ്ട്
ആഹ ആഹ ആഹ രണ്ടാളും പോണോല്ലാ
ഇല്ല ഇല്ല ഒരു കുഞ്ഞ് രണ്ട വയസ്സേ ഉള്ളൂ
ആഹ മോളാ
ആഹ മോളാ
ആഹ
ആ അവിടോ
ഇവിടെ മൂന്നാള് മൂന്നാളുണ്ട് രണ്ടാൾ പോണോല്
ആഹ ആഹ ആഹ് ഹഹ
ഒരാൾക്ക് ആറു മാസം ആറല്ലേ എട്ടു മാ എട്ട് ഒരാൾക്ക് എട്ടു മാസായി ചെറുതിന് ബാക്കി രണ്ടാളും പോണോലാണ്
ആ ഹാ ഹാ ഹാ ഓ
വീട്ട്ല് ആ ആ ഒറ്റക്കെനേക്കുല്ലേ
എന്തോ
വീട്ട്ല് ഞങ്ങള് ഫാമിലി ഒറ്റക്കന്നെക്കുല്ലേ
ആ ഹസ്ബന്റ് ഞാന് പിള്ളേര് അവ്ടോ
ഇവ്ടിം ഞങ്ങള് അങ്ങൻ തന്നെ
ഹാ ഹാ ഉം കോളിൽ എന്തോ പറ്പറുപ്പു പോലെ കേക്ക്ന്ന്
ആ ഇണ്ട് ഞാ വ്ട്ന്നാ സൗണ്ട് ചാരിച്ച്നിക്കാ
അല്ല എന്തോ ഒരു പറുപറുപ്പ് പോലെ
ആഹ്-
ആഹ് മഴ ഒണ്ടോ അവിടെ?
മഴ രണ്ട് മഴ കിട്ടി ചെറുതായിട്ട്-
ഇപ്പം രണ്ട് മൂന്നീസം മുന്നേ-
ആ ആ ഇവിടെ ആ ആണല്ലേ ഇവിടിപ്പം നല്ല മഴയാ ഞങ്ങൾക്കും വെള്ളം ഒന്നും ഇല്ലായിരുന്ന് ഒരു മാസ വെള്ളം ഒന്നൊന്നര മാസത്തോളം വെള്ളം ഇല്ലാരുന്നു
ഇവിടെ പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പ അടുത്ത് ആണ് ഇതുള്ളേ കെണറേ ഉം-
അതുകൊണ്ട്പിന്നെ കുഴപ്പമില്ല അല്ലേ?
ആഹ്
വെക്കേഷന് പിന്നെ എന്തുവാരുന്നു പരിപാടി-
വെക്കേഷന് ഏ ഞമ്മള് ഇവിടെ പോയി വയനാട് പോയിന്-
ഒ ഓ
ഉം
ആഹ് ഹ ഹ അത് ചൂടാ ഞങ്ങള് ആലപ്പുഴാ-
ഏ ഞമ്മളിവിടെ ചൂടിനൊന്ന് കുറവ് കിട്ടാൻ വേണ്ടിട്ടേ നല്ല ചൂട് ഇതല്ല എന്തോരു ചൂടാറിയോ കുട്ടികളൊന്നും ഉറങ്ങണില്ല രാത്രി
ആണ് ആണ് ഇപ്പ അങ്ങനെ കൊഴപ്പമില്ല മഴ ആയൊണ്ടേ അല്ലെ
ആഹ് ആഹ്
ആഹ് പിന്നെ ആഹ് രണ്ടും കൂടെ ആഅവധി ആയോണ്ട് പിന്നെ ആ സ്കൂളില്ലാത്തോണ്ട് പിന്നെ പറയണ്ട ഈ അങ്ങോട്ട് ഇങ്ങോട്ട്
ആഹ്
ആ എന്തിയേ പിള്ളേരൊക്കെ അതോ
ഒരാളിന്റെ ജേഷ്ട്ടത്തിനെ വീട്ടി പോയി വിര്ന്നിന് മറ്റേ വല്ലിയോള് ഇവടണ്ട് ആ അല്ലേ രണ്ടാളിണ്ട് മറ്റേനെ അടികൂടാനൊന്നായി
അ ഹാ ഉച്ചെക്ക് ഉണ്ണാ
ചപ്പാത്തി എ ഏ
ഉച്ചേക്ക് ഉണ്ണാൻ ബെരുവോ അതൊ
അയ് ഇല്ല ചെല ദിവസം വരും ചെല ദിവസം വരില്ല
അ ഹ ഹ ആ ഹ ഹ
ഉം ബര് ങേ പുതിയാപ്ള ഇവ്‌ ടെ നാട്ടിലെന്നെല്ലേ
ആ നാട്ട് തന്നെ
ആ
ആ അട്ത്തന്നെ രാവിലെ എല്ലാം കൊണ്ടോവും ചോറോ വെശന്നിട്ടാണൊ വെശന്ന് എന്ത്‌ ആ അടുത്തുണ്ട് ആ പിന്നെ എന്തോണ്ടവ്ടെ
അയ് ഇസ്കൂൾ എട്ത്തെന്നെ
സ്കൂൾ ആ ബെസ്സ് ഇണ്ട്
ആ
ബെസ്സിനാ
ആ ഇസ്കൂൾ ന് കീഴിൽ ഇള്ളെയെന്നെ അല്ലെ അല്ലെയ് പ്രൈവെറ്റാ
ആ എൽ കെ ജി ഒക്കെ പ്രൈവറ്റ് ആയിട്ടല്ലെ വെരുന്നെ സ്കൂളിൽ തന്നെ പിന്നെ വെ എൽ. കെ. ജി യു. കെ. ജി. ഒക്കെ പിന്നെ പ്രൈവറ്റ് ആയോണ്ട്
ആ അതെന്നെ
ആ പത്ത് വെരെ ഇള്ള സ്കൂളിൽ തെന്നെ അതോണ്ട് പിന്നെ യുകെജി കയ്യുമ്പം പിന്നെ അങ്ങോട്ട് തന്നെ ആക്കിയാ മതി ആ മതിനാ ഓ പിന്നല്ലെ പിള്ളാര് ആ കൊഴപ്പ ഒന്നുയില്ല
ആ
ആ പിന്നെപ്പം ഒലെ പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റെണ്ടെ സ്കൂളൊക്കെ
നമ്മളെ ഇവടെ സ്കൂൾ ഏഴ് വെരെ ഒള്ളു
ഓ ഓ ആ അത്ര ആയാലും കൊഴപ്പൊയില്ല പിന്നെ ആയാലും ആ ആ ആ ഇവെൽ പത്താം ക്ലാസ് അല്ലെ പത്ത് വെരെ ഇവടെ പത്ത് വെരെ ഉണ്ട് അതുംകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ചേർത്തത് ആ അല്ലെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മാറ്റി എ
പിന്നെ വേറെ ബസ്സ് കേറി പോണം സ്കൂള്ൽ ആക്കണം.
ആഹാഹ ആ ഇവിടെ പിന്നെ പത്ത് വരെ ഉള്ളോണ്ട് പിന്നെ ഞങ്ങളങ്ങ്
ആഹ് ആഹ്
ഇല്ലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് പിള്ളാർക്കെ
ആഹ് ഇന്നിപ്പോ റിസൾട്ട്‌ വരുന്ന ദിവസ ല്ലെ എസ് എസ് എൽ സി ന്റെ? ആഹ് അടുത്താരു ഉണ്ടോ എഴുതിയൊര്?
പിന്നായിരുന്നു അ
വീടിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആ ഇവിടെ അടുത്തണ്ട് എന്റെ പുതിയാപ്പളന്റെ ജേഷ്ഠന്റെ മോനുണ്ട്.
ഓ
ഉം ഒക്കെ ഒരു അവസ്ഥന്നെ ഇക്കാടെ ഇന്ന് റിസൾട്ട് അറിയ
പഠിച്ചോണ്ടിരുന്ന സമയത്ത് റിസൾട്ട് ഇങ്ങനെ ഇയ്യോ
ആഹ് ആഹ് അതന്നെ പിന്നെ അത് അത് തന്നെയല്ലേ വിദ്യാഭ്യാ ഇതൊക്കെ ഇതൊക്കെ മാറിയില്ലേ ഇപ്പൊ പെട്ടെന്ന് തോൽപിക്കുന്നത് വന്നപ്പോളേ ഇതായി പോയില്ലേ. കുടി ഇങ്ങനെ എക്സാം കുറച്ച് പ്രയാസമുള്ളതാ വരിക
ആഹ അതന്നെ ഇപ്പ സിലബസ് എല്ലാം മാറിയോണ്ട് പല ആ പിന്നെ രാവിലെ ജോലി എല്ലാം കഴിഞ്ഞോ
ഇല്ലേ കഴിഞ്ഞില്ല
ആഹഹ ആഹ
കഴിയിന്നെ ഉള്ളൂ ഫുഡ്‌ ഒക്കെ ആയോ
ആഹ രാവിലെ എല്ല ആവും
ആഹ്
ഉം ഉം
എ
എല്ലാ പണി കഴിഞ്ഞ് ഫ്രീ ആയിക്കൂല്ലേ
പിള്ളേര് ഉറങ്ങുന്ന സമയത്ത് വേണം തുണി അലക്കാൻ ഒരാള്
ആഹ് ആഹ്
ആ ബാക്കിയൊള്ള പണിയെല്ലാം കഴിഞ്ഞു
ആ ഉച്ചക്ക് എന്താ കറി
ഉച്ചക്കത്തേക്ക് മത്തങ്ങേ പരിപ്പും കൂടെ കറി വെച്ചു പിന്നെ ച ഇത് എന്താ കോവക്ക തോരന് മുട്ട വറത്ത്
കുഴ പ്പല്ല്യ ഇവിടെ ഇനീ കോഴിക്കറി ഉണ്ട് പിന്നെ പച്ചക്കറി എന്തെങ്കിലും ആക്കണം
ആഹ ആ
ഉം
ആഹ ഇവിടെ ഇന്നലെ മീൻ ഉണ്ടായിരുന്നു മിഞ്ഞാന്ന് ഇന്നലല്ല ആഹ് പിന്നെ എന്താ
ഇവിടെ കോവക്ക ഇവിടെ വീട്ടിൽ തന്നെണ്ട്
ആഹ ആഹ ആ ഹാ കോവക്ക
ആഹ്
ആഹ എവിടെ എല്ലാം കൂടുതലും പച്ചക്കറിയാ രാവിലെ എല്ലാർക്കും ചോറ് കൊണ്ട് പോണോണ്ടേ രാവിലെ ചോറ് കൊണ്ടോണ്ണോണ്ടേ
ആഹ് നേരത്ത ആക്കൂലേ
ആഹ്
ഉം
എട്ടരയാവുമ്പത്തേക്ക് പോയാൽ മതിപിന്നെ ആറ മണി ആറര ആകു മ്പത്തേക്ക് എണീറ്റമതി
ആഹ്
ആഹ് നേരത്തെ ജോലി ചെയ്ത സ്ഥല വേറെ സ്ഥലത്തായിരുന്നു അപ്പം അവിടെ ഏഴുമണി ആകുമ്പോഴത്തേക്ക് പോകണമായിരുന്നു
ആഹ ലോങ്ങാ
ലോങ്ങല്ല അടുത്ത തന്നൊയിരുന്നു ഇപ്പ അവിടുന്ന് മാറി
ആഹ്
ആ അത് കഴിഞ്ഞു ഇപ്പ വേറൊരു അപ്പം നമ്മൾ ഒമ്പത് മണിയാവുമ്പതേക്കും കേറിയമതി -
ഏ അവൻ ഇനി പിന്നെ വൈകുന്നേരല്ലേ കൈയ്യുള്ളു
ആഹ് വരത്തുള്ളൂ
ആഹ്
ആ പിന്നെ അവിടെ എന്തോ ഉണ്ട്
ആ വീട് വന്ന് കഴിക്കാൻ പറ്റിയണ്ടാവിലല്ലേ
ഇല്ലല്ല ദൂരം ഉണ്ട്
ആഹ്
അവിട
ഇവിടെ അടുത്തന്നെ ആണ് പക്ഷെ വരാന് ചെല സമയത്തൊക്കെ കയ്യുള്ളു
ഓഹ് ഓഹ്
ചെലേ ദിവസ ക്കെ വരും ഉച്ചക്ക് ചോറയിക്കാന് അല്ലെങ്കിൽ ഓലക്ക് അവിടുന്ന് തന്നെ ഫുഡ് കിട്ടും
ആ ആഹ് ആഹ് പിന്നെ എന്താ രാവിലെ ജോലിയല്ല അങ്ങ് തീർ
അതെ ജോലി ഉം ജോലി ഞാന് പെട്ടെന്ന് കയ ഉച്ചങ്ങയില കുട്ടി ചെറുതായിനെ കൊണ്ടേ ഉം ഉച്ച ഒരു പ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ ക്കും കയ്യും
ആഹ് ഹഹ ആഹ ആഹ് ആ പിന്നെ തുണിയലക്ക് മാത്രള്ളൂ ബാക്കിയെല്ലാം രാവിലെ
ആഹ്
പഴേ ആ മിഷൻ മിഷെൻ ഉണ്ട് എന്നാലും ഞാൻ അല്ലാ പിള്ളേരുടെ ചെളി കാണുവേ
ആഹ് ആഹ് എന്താലും അത് ഇതാവലല്ലേ വെള്ള ഡ്രസ്സക്കെ ഇണ്ടെങ്കില്
ഈ പിള്ളർ ഇതൊക്കെ കഴിക്കുന്നല്ലേ
കല്ലേലിട്ട് അൽക്കണ ആ സുഖോമ് കിട്ടൂല
ആ പോത്തില്ല അത്രയും
ആ ആ പിന്നെ മഴ പെയ്യ്ണ സമയത്തൊക്കെ ഒരു ഉപകാരാന്നേള്ളൂ
ആ മഴയ ഉള്ള സമയത്ത് ഒണങ്ങാന് ആ ശരിയെന്ന
ആ ശെരി
ആ ശെരിയാ